ആ
ആ കേക്കുന്നുണ്ട്
കേക്കണ
ആ കേക്കുന്നുണ്ട്
അച്ച
സുഖാണ് പക്ഷെ കൊറച്ച് ക്ലിയർ കുറവുണ്ട്ട്ടോ
ക്ലിയറില്ലേ
ഹലോ ആ റേഞ്ച് ഉള്ള കൊടുത്തക്ക് നിക്ക് അല്ലെങ്കിൽ കേൾക്കൂല
ഉം റെയിഞ്ച് ഇല്ലാത്തത് തന്നെയാണ്
അതെ ആ ഇപ്പൊ ഒക്കെയാണ് കേട്ടാ സംസാരിച്ചോ എന്താ വിശേഷങ്ങൾ
എന്ത് ആ ആ എന്ത വിശേഷം
സുഖാണ് എന്താണ് അവിടെ വിശേഷങ്ങൾ ചായ മഴ ഇല്ല നല്ല മൂടികെട്ടി നിക്കണ്ട് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്
അതെ ഇവിടെ നല്ല മഴയന്നോ
അതെ ആ അതുകൊണ്ടാവൻ ചെന്ന്ഇപ്പോ ക്ലിയർ കുറച്ച് കുറവുള്ളത്
ആ നല്ല മഴയാ നല്ല മഴയാണ് ഇപ്പൊ തോർന്ന്
അതെ അതെ ആ എന്താണ് സ്പെഷ്യല്
പഴം പൊരി ഉണ്ടായിരുന്നു
ആ അടിപൊളിയല്ലോ
നല്ല മഴയും നല്ല ചൂട് പഴം പൊരിയും
ആഹാ നല്ല വൈബ് ആയിരിക്കുവല്ലോ
ഹജർ സോ
ആ ചായ പിടിച്ചു എനിക്ക് ബിസ്ക്കറ്റ് ആയിരുന്നു ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിട്ടില്ല
മക്കള് ഉണ്ടോ
ആ മക്കള് മൂന്നാളുണ്ട്
പോയിട്ട് വന്നില്ലേ
ആഹ സ്കൂളിട്ട് വന്ന് എന്നും സ്നാക്സ് ഉണ്ടാക്കലുണ്ടാ
ഇല്ലല്ല എന്നും ഉണ്ടാ
ആ ആ എ നോക്ക്
എന്നും ഉണ്ടാക്കൂല പിന്നെ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് അങ്ങനെ ഇതേപോലെ തന്നെ ബിസ്കറ്റോ കേക്ക് അങ്ങനെല്ലാ ഐറ്റംസ് ഉണ്ടാവും
ഞാൻ പിന്നെ എന്താ ചെയ്യച്ചാല് ഇവര് സ്കൂള വിട്ട് വന്നോടെ തന്നെ ചോറ് വാരി കൊടുക്കും രണ്ടാൾക്കും ചോറ് വാരി കൊടുക്കും പിന്നെ അത് ആ അത് കഴിഞ്ഞിട്ട് വിട്ടാണ് ഞാൻ പിന്നെ ചായ കൊടുക്കുകയുള്ളൂ വെച്ചാല് ഇവര് പെട്ടെന്ന് ടയേഡ് ആയിരിക്കുകയല്ലേ ചിലപ്പോ പെട്ടെന്ന് ഉറങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പൊ പിന്നെ കഴിച്ചില്ലേലും കൊഴപ്പില്ലല്ലോ ഒന്ന് വച്ചിട്ട് ് അത്തന്നെ അ ഷീലാക്കില്ല വന്നോടനെ തന്നെ വാരി കൊടുക്കും
ഇ ചോറ് കഴിക്കൂല
ആ ഇവക്ക് ഇഷ്ടപ്പെട്ടിട്ട് കഴിക്കണൊന്നല്ലട്ടാ നിർബന്ധിച്ച് വാരിക്ക കൊടുക്കയാണ് എന്തായാലും മിക്ക ദിവസങ്ങളിലും സംഭവിക്കല ങ്ങനെയണ്
ഏ മയിരിബാഗനോട് കൂടി ഉറങ്ങൂല്ലേ
ആ അതെ അതെ നേരത്തെ എഴുന്നേക്കുന്നതല്ലേ
എത്ര മണിക്കഴുന്നേക്കലേ
ഒരു അഞ്ചരക്ക് മദ്രസ ഉള്ള കാരണേ
ആ മദ്രസ്ത്രക്കാണോ
ആറ ആറ് ഇരുപന് വണ്ടി വരും ആറക്ക സ്റ്റാർട്ട് ചെയ്യും
ഇവരക്ക ആറ മണിക്കാണ് മദ്രസ
ആഹാ അപ്പൊ എത്ര അവിടെ അടുത്ത തന്നെയാണോ
ആഹ കൊറച്ച് പോകണം അ പത്ത് മിനിറ്റ് നടക്കാന് ഒരാള് ഒന്നാം ക്ലാസിലും ഒരാള് അഞ്ചാം ക്ലാസ്സിലും
ആ അയ് ശരി അഞ്ചിന് ഇപ്രാവശ്യം പൊതു പരീക്ഷയില്ലല്ലോ
ഞങ്ങള് ഏ മറ്റേ വിഭാഗമാണ് വിഭാഗം എ വിവിഭാഗ
ആ ആ അവർക്ക് മാറ്റല്ലല്ലേ
ക്ക് മാറ്റല്ല
പറ്റില്ലല്ലേ ആ ഓക്കെ
ഇല്ല ഇല്ലന്നാ കേട്ടീത് ഇനി എന്തെന്ന റിയില്ല ഇപ്പ മാറ്റണ്ടോ ഇതുവരെല്ല ഇല്ലന്നാ പറഞ്ഞീന്ന്
ആ ഇത് ഒരു സുഖം ഇില്ലാണ്ടായിപ്പോയി ഇങ്ങനെ ചെയ്തപ്പോ
ആ പ്രാവശ്യം പുതു പരീഷ എഴുതിയവര് അട്ത്ത പ്രാവശ്യം എഴുതുക
ആ അതന്നെ ഒരു ഒരു സുഖ ഇല്ലാണ്ടായി പോയി
ക്കല്ലാതെ ആ ഒരു അഞ്ച് ഏഴ് പത്ത് ആ ഒരു
ആഹ് അത് എത്രയോ വർഷങ്ങളായിട്ട് കറക്റ്റ് അങ്ങനെ ചെയ്ത് പോയിരുന്നത് ഇപ്പൊ ഇത് മാറ്റി അതുകൊണ്ട് പ്രത്യേകിച്ചരു ഒരു ബെനിഫിറ്റ ല്ലല്ലോ
ഇത്ങ്ങനെ ആയപ്പോ ഒരു സുഖല്ല നമ്മൾ ഞാന് ചെറുപ്പം മുതലേ ഞാനും അതില് അയിലപിച്ച ആള തന്നെയണേമ്മ മക്കളായിട്ടുള്ളൂ അയില്ലേ
ആഹ ആത് ചെറപ്പം മുതലേ ഇങ്ങനെ ശീലിച്ച വന്നിട്ട് ഇങ്ങനെ ഒരു ചേഞ്ച് പ പെട്ടെന്ന് കണ്ടപ്പോ അ ആസപ്റ്റ് ചെയ്യാൻ കുറു ബുദ്ധിമുട്ട് പിന്നെ ആക്സെറ്ററ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ അല്ലാതെ
അവര് തീരുമാനിക്കുള്ളതല്ലേ ഉള്ളൂ നമുക്ക് പറയാനൊന്നും പറ്റി
ആ അതന്നെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുംല്ല
പിന്നെ എന്താണ് എന്തായിരുന്നു ലഞ്ച് എന്തായിരുന്നു
മീന സാമ്പാർ
ആ അവിടെ സാമ്പാർന്നൊയിരുന്നു എന്ത് മീനയിരുന്നു
ഇില
ഏ അയില്ല ഇപ്പൊ മീനിനൊക്കെ നല്ല റേറ്റ് ഉണ്ടല്ലേ
മത്തേക്കന്നെ ഇരുന്നൂറ്റ നറ്റമ്പതും ഒക്കെല്ലേ
ഇവിടെ അയില നാന്നൂറ് നാനൂറ് മുന്നൂറ്റി അമ്പതൊക്കെ
റ്റമ്പ തേനു
ഉം ഉം ഇപ്പൊ ട്രോളിങ് നിരോധനല്ലേ
ഉം ഈ ജൂൺ ജൂലൈ മാസം അങ്ങനെ തന്നെല്ലേ
ആ അതെ
ഇപ്പൊ ഇന്നെ ആദ്യത്തെ മോലെ മീൻ പിന്ന അങ്ങനട്ട് എന്ത വില കമ്മിയ ആയിട്ട് വരന്ല്ലല്ലോ ഏത് മാസം ആണെന്നുണ്ടെങ്കിലും
ഉം അത എല്ലാ സാധനങ്ങൾക്കും വില കൂടണ പോലെ തന്നെ
മീന് ന് വെലന്നെണ്
ഓ അതെ പിന്നെ ചാവരൊക്കെ വീഴുമ്പോഴാണ് കൊർച്ച് കൊറവ്ണ്ടാവു
ഉം നിന്റെ മക്കളെന്തേ
അവര് കളിക്യാ പോയി
ആ
ചെറിയ ആൾക്ക് ഒരു വയസായിട്ടൊള്ളൂ നല്ല മഴണ്ടെങ്കില് മഴത്തളിക്കും
എത്രയ്ലാണ് എത്ര വയസ്സായതാണ്
ഏഴാം ക്ലാസ്സിലാണ് മോന് ഒന്നാം ക്ലാസ്സിലും ചെറിയ ആൾക്ക് ഒരു വയസും
എത്രിലാന്നർഞ്ഞി
മോനു രണ്ടാം ക്ലാസ്സില്
ആ ഹസ്ബൻ്റ്
ഹസ്ബന്ഡ് ട്രാവൽ ഫീൽഡാണ് നാട്ടി തന്നെ
ആഹ് പിന്നെ വീട്ടില് തൻച്ചാ
ഉം ഞങ്ങള് മാറി താമസിക്കാണ് ഞങ്ങളിപ്പോ മാറി താമസ് സ്കലൊട്ങീട്ട് രണ്ട് വർഷം ഇങ്ങള് ജോയിന്റ് ഫാമിലെന്നെണോ
അല്ലല്ല
ആ അപ്പൊ ഒരു കുടുംബിനാണ്ല്ലേ അത് ശെരി പിന്നെ ഇങ്ങളെ ഹസ്ബൻ്റെന്താ ചെയ്യ്ണെ
ഹസ്ബൻ്റ് നാട്ടിലില്ല
ആ എവിടെണ്
ഏ ദുബൈലാണ്
ആ അപ്പൊ ഒരു വർഷത്തെമ്പഴാണോ വരാ
ആ ഒന്നര വർഷം ആ ആകും
ആ അപ്പ വീട്ടിൽത്തെ സാനങ്ങള് വാങ്ങലു ഇതൊക്കെ ആരാ
ഞാനെന്നെ
ആഹ് അടുത്ത് ഷോപ്പെല്ലം ഇണ്ടോ
ആ ഇണ്ട് അട്ത്ത ഷോപ്പാള്ണ്ട് പിന്നെ ക പച്ചക്കറി ഐറ്റംസ് നല്ലതൊക്കെ
നവരൂലേ അങ്ങനെ വാങ്ങും ചിക്കന്, ബീഫ് ചിക്കന്, ബീഫ് ആ വിൾച്ചർഞ്ഞാല് കൊട്ന്നേരും ബുദ്ധിമുട്ടൊന്നുല്ല
ആഹ്
കയ്യില് കാശുണ്ടെങ്കി ഒരു ബുദ്ധിമുട്ടുംല്ലല്ലോ
എവിടെയും നിക്കാ എവിടെം താമസിക്കലേ ആ ആ പിന്നെ ഒന്നര വർഷത്തെ അവിടെ എന്താ ജോലി
അവിടെ കമ്പനിയാണ്
ആ ഇങ്ങള അങ്ങട്ട് പോവല്ണ്ടോ അങ്ങട്ട് പോയ്ട്ട്ണ്ടാ എന്താ ക്ലിയറാവ്ണ്ല്ലട്ടാ
പോയിട്ടില്ല
ആ ആ
പോകണം ഇൻഷാഅല്ലാഹ്
ആ ആഹ് ഇതുവരെ പോയിട്ടില്ലല്ലേ പിന്നേ മൂന്നാൾക്കും കൂടിട്ടൊക്കെ ചാർജെടുത്ത് വരുമ്പോഴത്തേനും അവർക്കൊരാൾക്ക് നാട്ടില് വര്ണ്ന്റെ പകുതി വരണ്ടാവുള്ളു
ആഹ് നാട്ടില് വന്ന് നമ്മുക്ക് നിന്നാല് നിർക്കണേ പൈസൊള്ളൂ ഞമ്മക്ക് മൂന്നാൾക്ക് പോണെങ്കിൽ അത്ര
ആഹ് അതെന്നെ ഞാൻ പറഞ്ഞ
പിന്നെ അവിടെ പോയാല് റൂമ് വേറള്ള ചെലവ്
വാട്ടർബില്ല് കറണ്ട്ബില്ല് അവര് അവ ഒരാളെല്ലേ ഉള്ളൂ അവര് അവിടെ വന്നാൽ നമുക്ക് ഏ ഇത് ഒന്നും മീറ്റിയ്യേണ്ടി വരില്ലല്ലോ
ഉം ഹ്..
അങ്ങനെയൊക്കെ ഭയങ്കര മിസ്സിങ്യിരിക്കല്ലോ വന്നാ വർഷക്കെത്തീറ്റ് ഇപ്പ വ വരുമ്പോ എത്ര മാസംണ്ടാവും
ആ അപ്പൊര് നാലു മാസം അഞ്ചു മാസം
ആ അത്രക്കെ നിക്കാൻ പറ്റും എന്ത് കമ്പനിയാ
വെള്ളത്തിന്റെയ്
ആ ആ മിനറൽ വാട്ടറോ
ഉം
അ ഉം ഉം
ഇപ്പൊ പോയിട്ട് എട്ട് മാസായി ഉള്ളു വീട് പണി കഴിഞ്ഞ് ഹൗസ് വാമിങ്ങോക്കെയ്റ്റ് പോയിറ്റ് എട്ട് മാസായിട്ടള്ളൂ
അതേ ആ ശരി ഫുൾപണി കഴിഞ്ഞോ
ആ ഏകദേശൊക്കെ
ആ ഇനിയെന്താ ബാക്കിയുള്ള
ഇനി നമ്മളേ കബോർഡ് വർക്കൊക്കെണ്ട്
ആ റു റൂമിലൊന്നും ചെയ്തിട്ടില്ലേ
ഇല്ലല്ല
ആ ആ കബോർഡ് മാത്രഉള്ളൂ പെയിന്റിങ്ങൊക്കെ കഴിഞ്ഞ റൂമിൽ ചെയ്തിട്ട ഇല്ലാ
എങ്ങനേ
റൂമിലും ചെയ്തിട്ടില്ലേ
എന്ത് പെയിന്റിങ്ങാ
എല്ലാ കബോർഡ്
കബോർഡ് നമ്മള് ഇങ്ങനെ ഇത് വെച്ച്ക്ക്ണു പക്ഷെ കബോർഡിനമ്മൾ അട
ആ നിങ്ങള് ഇത് ഇട്ടിക്ക്ണ് എന്താ പറയാ അതിന്റെ ഫെറോസിമെന്റായിട്ട് അറകൾ ഇട്ടിട്ടുണ്ടാവും
അറ അറകൾ ഇട്ട്ക്ക്ണു അതിന് അടപ്പായിട്ട് വെച്ചിട്ടില്ല
ആ ആ അയ്ശരി അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുല്ലേ അതുകൊണ്ട്
ആ
ഒരു ബോറയിരിക്കും പക്ഷെ അത് ചെയ്യണങ്കി അത്യാവശ്യം ഒരു ഒരു ലക്ഷത്തില് ഏ മേലെ വര്ണണ്ട്ട്ടാ
ആ
പ്പോ എന്റെ ജ്യേഷ്ഠന്റെ അവിടെപ്പ കൊട്ടേഷൻ എടുക്കണേന് അനുസരിച്ച് നമ്മളോരോ സാനങ്ങള
ഉം നമ്മള് പറയണ മോഡലും അയിന ക അയിനനുസരിച്ചിട്ട് ഇത് കൂടും
ആ അതെ അതെ ഉ വേറൊന്നും ല്ല ആയിക്കോട്ടെ
ആ ശരി ആ